ഹലോ-
ഹലോ ആപ്പയെക്കണ്ട് ആഹ് ആഹ്-
എന്തിന് പണി?
ഞാൻ ഇവിടെ മുറ്റത്തേനി ഇവിടെ ജെ സി ബി ആതിനഇബനെ അങ്ങട്ട് കൊണ്ടുവ. ആഹ് അപ്പൊ പിടിച്ചോണ്ടരാൻ പോയതാ, ഏ യെ ഇന്റെ വീട്ടിലല്ല അവിടെ. റോഡ് സൈഡിലേ-
ആഹ് ആഹ് ആഹ് അത് ശരി,
ആഹ് പൊടിച്ചോണ്ടന്ന്ങ്ങട്ട്.
ആഹ് ആഹ് വായല്ല?
ഹേ-
മാണ്ടോ മഴണ്ട അങ്ങട്ട്?
മായ ഇല്ല ആഹ് ഇല്ല അവിടെല്ലല്ലോ? എന്താ പണി ഉം-
കെടുക്ക.
ഏഹ്
മ് ഫുള്ള് കൊതുക്കാൻ നമുക്ക്. അല്ല കുട്ടിനെയ്റ്റ് ഓൻന്റെപ്പങ്ങട്ട് പോ പോയിണ്.
ഏ എന്ത് വയ്യായികം എന്തണ്ടോ ങ്ങക്ക്?
ആഹ
എന്തേ?
ഇൻക്ക് വയർുവേദന മ് ഹെ വയർവേദനരവേദന,
ഏ
അപ്പം ന്ന് നീച്ചിട്ടെന്നെല ന്ന് ഫുള്ള് കെടുത്തം തന്നെ.
ഏ ആത്തെ ആയോ?
ആഹ്-
ഹെ ഹേ ആയീ
ആഹ് ആഹ ആ ആഹ് അയിന്റെതാരം പഴപ്പൊന്നില്ല അതിന്റെ പ്രശ്നം തന്നെ
ഉം ഇപ്പൊ വരട്ടെ കോലിത്തങ്ങള് അത് മുച്ചി കൊടുത്തള ഇപ്പ വരട്ടെ ആഹ അത് മക്കെ ഇർത്താളെ ആതിന്റെ അ അഴക്കത്തെ സാട്ട
എത്തണ പിന്നെപ്പോ എന്താ പപ്പോ ബ്രസീല് പൊ മറ്റ സങ്കടം ഉണ്ടോ എന്റെറെ വ്യപ്പിളക്ക്
ഏഹ ഉണ്ടാകും നിനക്ക്ന്നെ എന്തോ ഒരു വിഷമം പോലെ എനക്ക്ന്നെ എന്തോ ഒരു വിഷമം പോലെ എന്തോ ഇത് ഒരു കെതിയട്
ഹ ശരി
കാത സംഭവമാണല്ലോ
ല്ല ആ ആ ആ് പിന്നെ പോടെ കഥ പറയണല്ലേ ഞ
അന്നെ ഞാന് രാവിലെ ഇൻസ്റ്റ ഞാൻ ഇൻസ്റ്റ നോക്കലാണ് ഞാൻ കളിയൊന്നും കാണാനില്ല പക്ഷെ എന്നാല് ജയിക്കുന്ന ഒരു പ്രതീക്ഷയാണ് കളി കണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഓലന്നെ മുള്ളും മരിക്കണ വേഗ കളിണല്ല ഗോൾ മറ്റൊരു ഗോൾ അടത്തുമ്പോ നസരായില്ലേ നിനക്ക് അങ്ങനട്ടെൻഷന് നിനിക്ക് താല്പര്യ ഇല്ല ഞാൻ ഇൻസ്റ്റ നോക്കുമ്പോളാണ് എത്ര ഗോളിട്ടി എന്നൊക്കെ അറിയില്ലേ അമ്മേ അപ്പൊ ഒന്നേ രണ്ട് പറഞ്ഞ പോയേ അവ പൊട്ടിലേ അവ പിന്നെ ഓരോരുത്തരെ സ്റ്റോറി വീഡിയോ കാര്യങ്ങളോ നിങ്ങക്ക് ഒരു കെതിയേട് നട്ട് അപ്പൊ പിന്നെ എല്ലോ അറിയണം ഓലോ കാര്യം അറിയണം
ആ തറില്ല വേ കുപ്പായ മാറ്റ അന്നലെ പോയിക്ക്ു ഇന്നലെ ആഹ അന്നലെ കള കാണാൻ പോയിട്ടില്ലേ ഇന്നലെ ആ നേരല്ലേ ഓ
ഒന്നരക്കാണല്ലോ കളിയാ അപ്പൊ
ആഹ് ആഹ് ആഹ ആഹ പോയിട്ടില്ല
ആഹ
ആ പോയിട്ടില്ല ഉ ശിതു വട കിടന്ന കൊറെ പോവാൻ വേണ്ടിട്ടതായിരുന്നു പിന്നെ നോക്കിയാ ഞങ്ങളൊക്കെ ഇത് ഒരു രണ്ട് കൊടുത്തി ആ കിട്ടെ ഞങ്ങള് ഞങ്ങള് കൊറെ ഞങ്ങളൊക്കെ ഉറങ്ങിയരാ എന്ത് പിന്നെ ഒറ്റക്ക് നീച്ച് കളിയാണേ
ആഹ
ഓൻ വന്ന് കഴിഞ്ഞ മത്രഴിക്കാൻ ഏഹ് ആഹ് ആഹ് ഫേരത്ത് അയിന് അത്ര ഇഷ്ട കളിയാണ് പറഞ്ഞാല്
ഉം
അയിന് അതിന് ഉറക്കം തന്ന ഇല്ല കളിണ്ടായാലും എനിക്ക് പിന്നെ ഉറക്കം തന്നെ ഉണ്ടാവൂല്ല
ആഹ് അയ്‌ശരി
ഓൻ വന്ന് മൂത്രം ഒഴിക്കാൻ എന്നിറ്റപ്പോ ഏഹ് ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിയതാണ് അങ്ങനെ കണ്ടതാണ് എന്നൊക്കെയാ ഓൻ പറയണത് എന്നോട്
ഉം
ഉ ചായട കഴഞ്ഞോ
ഇനിയിപ്പ പറഞ്ഞ ഞാ വേൻ പോന്ന് അവിടന്ന് പറഞ്ഞ് മൂന്നേര എപ്പളെ കഴിഞ്ഞ് വെച്ച അപ്പളെ മൂന്നേരക്കന്ന്റഞ്ഞ് ഞാൻ പിന്നെ വേഗം പോന്ന്ണ് അവട്ന്ന്റഞ്ഞ് പിന്നെ അവിടെ നിന്നിട്ട് കരില്ല്യ ഓല് ഊക്കി വിടും
ആഹ് ആഹ് ഉം ഉം
അവിടെ പിന്നെ കൊറെ ആൾക്കാരുണ്ടല്ലോ അർജന്റീനന്റെക്കെ
ആഹ്
ഇന്ന് പോർച്ചുഗലിന്റെ കളിയാ അപ്പൊ ആഹ് ഇന്ന്പ്പോ കളി ഉണ്ടല്ലോ പാ പിന്നെ ആഹ് ഇപ്പൊ തോൽക്കാനുള്ള ടീമാണ് പറഞ്ഞ് ഇന്നോട്
ആഹ് ഉം ഇന്ന്പ്പം ഇവൻ്റെ കളിയാ ഇംഗ്ലണ്ടിൻ്റെ കളിയാപ്പംന്ന് സിതുവിന്റെ ടീം ആണന്ന് ഇപ്പ പറയെണ്ടി വരില്ല ആഹ് ആഹ് ഉം
ഇമ്മ
ഓനെന്താലും ആവേശത്തില ജയിക്കൂന്ന് സുഖ സുഖ അന്നത്തെ ദിവസം അങ്ങനെതന്നെക്കാരം
ഉം അത് ഇന് ഈ പ്രാവശ്യം ഇനിക്കും അതേമാതിരിനി ഇക്ക് വ ഒരു ജാതി വയറു വേദന ആഹ് അടിവയറ് ഒരു ജാതി എന്തോരുമാതിരി
അത്രല്ലേ വയറും ഊരികൂടി വേദനവും നമ്മള് ഈ പ്രസവത്തിന്റെ ടൈം മില്ല്ഉണ്ടാവുലെ ഒരു വേദന
ആഹ് അത് വേദനയാണല്ലല്ലേ ആഹ് എനിക്ക് അടിഭാഗം എന്തോരു വേദനേന്നെന്ന് അറിയോ അന്ന് അന്നൊക്കെ ഞാൻ വിചാരിച്ച് അന്നൊക്കെ ഇങ്ങട്ട് പോന്ന്ണെങ്കില്
ഉം ആ പോരാത്തേന് രണ്ട് കാലും കടയ കാല് കടഞ്ഞിട്ട് കാല് നലത്ത്ക്കാട് വെക്കാൻ വയ്യ
എന്റേത് ആഹ് ആയ ആയന് ശേഷാണ് ട്ടോ വയറുവേദന അതിൻ്റെ തലേന്ന് എനിക്ക് മൈവി തുടങ്ങി വേദന മുട്ടുംങ്കാല്
മുട്ടുംങ്കാല്
ഇടത്കാല് ഇടത് മുട്ട വേദന എന്തൊരു വേദനയോ കാല് നൽ
ഞാൻ അനോട് ഇന്നലെ പറഞ്ഞിലേ ക്കും തലവേദന ഉണ്ട്ന്ന് മൈഗ്രൈനേ അക്കതിൽ ഇതിന്റെ ഭാഗത്ത് ഇവലെ വരവറി
ഉം
എല്ലങ്കിലും ഉണ്ടാവലുണ്ട് ഈ ഇതിന്റെ തലേന്നായിട്ട് ഒരു മൈ വേ ഉണ്ടാവലുണ്ട് ഉം പിന്ന ഞാൻ വിചാരിച്ചിനി അതിൻ്റെ തലേന്ന് നിനക്ക് അലർജി ഒക്കെ ഉണ്ടെന്ന് ഇനി അപ്പോ അതൊണ്ട് തലക്കെപ്പാടെ കുലുങ്ങിങ്ങാണ്ട് മൈഗ്രൈൻ ആയി മാറിയതേക്കാരം നൊക്കെ വിചാരിച്ച്ന് സംഭവൊക്കെ ഒക്കെ ഇതില് പെട്ടെത്തേക്കാരം
എന്തായലും ഇന്റേത് ഓരോ ഓരോ മാസം ഓരോ ചേല എനിക്ക്
ആഹ് ഇനിക്ക് മാ ചേലൊന്നും മാറില്ല എല്ലോ എല്ലാ മാസ
ഏഹ് ഒരേ മാതിരിക്കാല്ലെ വേദന ചെല ഇതില് ഒരു കൊഴപ്പോണ്ടാവില്ല
ആഹ് ആഹ് ആഹ് ഉം
എന്നാലും വെല്യ ബുദ്ധിമുട്ടില്ല ആഹ് അങ്ങനെ
ആഹ് ഇബടെ ആയത്തോണ്ട് പിന്നെ സിരിക്കാ അത് കൊഴപ്പല്ല ആഹ്
വന്നോ സെനു വന്ന് ഉം ഉം ഉം
ഓൻ വന്നണ് ആഹ് വന്ന്ല്ലേ ഓഹ് വന്നണ് ആഹ് ആഹ് സ്‌കൂൾക്ക് പോയി വന്നണോന് ആഹ് എടക്കടെക്ക് സ്കൂൾക്ക് പോവും മദ്രസ്സക്ക് പോവും
ആരാണ് വെൽതോ?
ചെ ചെർതെ ഓൻ പറയാണേ ഞാൻ സ്കൂൾക്ക് പോയി വന്ന് ആഹ് പോയി വന്ന് മദ്രസ്സക്ക് പോയി വന്ന് മെസിക്കാക്കാന്റെ കുപ്പായണ്ട് ഇവിടെ പറയ് നെയമ്പർ തോറ്റി
ഇബടെ ഇബടെ നെയ്മറിന്റെ കുപ്പായണെങ്കിലും മെസ്സിന്റെ പേരെ അറിയുള്ളു ഞമ്മക്കും
ആഹ് നെയ്മറ് തോറ്റില്ലേയ്ച്ചോക്കിയാ
ആഹ് ഞങ്ങളറിഞ്ഞിട്ടില്ലടാ അത് ഞങ്ങക്ക് ആകെ മെസ്സിനെ അറിയുള്ളു കുപ്പായം മഞ്ഞയാണ് പേര് മെസ്സിയാണ്
ഏഹ് ഏഹ് അത് ശരി ഇനീ ഇന്നി ഏതായായും അമ്മളെ കുപ്പായം പൈസ മൊതലായിക്കോട്ടെ ഇനീ എത്താറായില്ലാട്ടാ ഇ
ആഹ് അതന്നെ ഇന്നി മാറി മറിയൂ ആരാ കൊണ്ടോണെ അറിയില്ല
ഉം അത് ശരി എന്താ ചായ കുടിയൊക്കെ കയിഞ്ഞോ?
ആഹ് ഞാൻ അപ്പ അമ്മോൻ്റോടെക്ക് പോയിന് ചെറിയ അമ്മോൻ്റോടെ അവിടെ ഓള് വന്നീന്
ഏഹ്
ആഹ് മ് ചെ മോളെ ഇപ്പ ഇപ്പ ഇപ്പൊ കുട്ടിക്ക് നാലു മാസായി ഇവിടെ തറവാട്ടിൽള്ള ഓല് വാടകെക്ക് ആണല്ലോ
കുട്ടിനെ കാണാൻ ഇങ്ങനെ പോയതേനി ഓള് മിഞ്ഞാന്ന് വന്ന് പറഞ്ഞ് ഉം അപ്പൊ അവിടന്ന് ചായൊടിച്ച്
ഏഹ്
ഓലെ വീടുപണി എന്തായി?
ഒന്നും ആയിട്ടില്ല ലിസ്റ്റില് വന്ന്ണ് ഇന്നലെ ഒരു മീറ്റിംഗൊക്കെ ഇണ്ടായിനി പഞ്ചായത്തില് അപ്പൊ ലിസ്റ്റില് വന്ന്ണ് പറഞ്ഞ് ആഹ് അങ്ങനെയാണ് കൊറെ കാലായി തറ ഇട്ട് അങ്ങനെ കെടക്കണ് ഏഹ്
അയിനാത്യേ തറക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ കാത്ത്ക്കണല്ലേ
അതാ അപ്പൊ അങ്ങോട്ട് പോയിന ഓല പുറന്ന് കൊറച്ച് ഉച്ചാ അങ്ങോട്ട് പോണേ അപ്പോൾ ഓല വരാ
ഉം ആഹ്
ഉം മാന്താ മണ്ണില് മാന്താ ഒരു കൈയിൻന്റെതൊക്കെ ഒരു ആഹ് തൊലി പോവും അന്ന് ഇപ്പോ അമ്മ വന്നിണ് ഇപ്പോ ഗുകളിഗേം കൊണ്ട് വന്നിണ്
ആഹ്
മരുന്ന് കഴിഞ്ഞിനേ കാല ഇപ്പ തീരെ വ നിലത്ത് വെക്കുമ്പോത്തിനും
ഈ തണുപ്പായിട്ട്ന്നാ ഒരു കാലല്ല
തണുപ്പ് ഉം ഇപ്പൊ കൂടിയന വേദനയിരിക്കും നോക്ക്പോളൊന്നും ബാത്റൂമിൽ ഇരിക്കാനൊന്നും കഴിയുന്നില്ല
ഉം ഉം ഉം
ഗുളിക വന്നിണ്ട ഇനി രണ്ടു ദിവസം കുടിച്ചുമ്പോള ഇനി വേദ
ആഹ്
അന്ത വിക്കാരം
ഉം അത് ശരിയാ
ഒന്നാാവ നല്ല തണുപ്പുല്ലേ എന്റെയൊക്കെ വീടുണ്ടാവും
ആഹ് അതാണ് തണുപ്പ് നമ്മളെ കാൽമല്ല് തണുപ്പ് കേറ ഏ എന്നതിപ്പോക്കോ അയിനെ പോയി ചായക്കച് കൊടുത്തോ
ഉം നായി
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെട്ടോ എന്നാ ശരി നായിക്കോട്ട ട്ടഞ്ചേനെ പോയി നോക്കിക്ക എന്നാ ശരി
ആഹ് ശരി താത്ത്